ഹലോ ആഹ എന്തൊക്കെ വർത്താനം
കേക്കണ്ടോ
ചെറിയ കുട്ടില് എട്ട് മാസം ആയിട്ടുള്ളു
ആഹ അതാണല്ലേ കരച്ചില്
ഉം കാര്യമൊന്നുമല്ല സൗണ്ട് ഉണ്ടാക്കാണ് സൗണ്ട് ഉണ്ടാക്കും കാര്യൊന്നുമല്ല
ഏർ കളിക്കയിക്കല്ലേ ആ എന്തൊ കാവ്ന്നൊക്കെ വുഖോ
മ് മൂട്ടത്തി നടക്കോയ്
ഏ
ഉം
പിടിച്ചെടുക്കാ എട്ട് മാസം അല്ലല്ലേ പിടിച്ചെടുക്കാന കൈ ഉണ്ടാവുംല്ലേ
ന പിടിച്ച ഇറക്കും
എന്താ മോനോ മാളോ ഏ ങ്ങ എത്ര ആളാ
മുന്നാളാണ്
ഏ മൂന്നാമത്തേതാ
ആഹ
നല്ല കളിയാണല്ലോ ആആ മോന്റെ കൊടു കൊടുത്താമതി ഫോൺ എന്നാല് ഒൻ സംസാരിച്ചോളൂ ചായടിക്കെ കഴിഞ്ഞോ?
ഈ ചായ കുടിച്ചിട്ടില്ല കുടിക്കണം
ഏർ എന്താ ഉണ്ടാക്കി.
ഉണ്ടാക്കിയത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പ ഉമ്മ എന്ത ഉണ്ടാക്കിന്ന് ഞാൻ നോക്കിട്ട് ഞാൻ അടുക്കേക്ക് പോയിയ
ആഹ നമ്മള് നമ്മളെ വീട്ടിലെത്തിയാ പിന്നെ നമ്മുക്കൊരു പ്രീട ആണല്ലേ അല്ലെ?
ആ
ഉം അപ്പൊ മറ്റേ കുട്ടികൊക്ക് സ്കൂൾ ഒന്ന് ആക്കിയില്ലേ?
ആഹ് സ്കൂളിൽ ആാക്കിക്കുന്ന ഒല് അവിടന്ന് പോവലുണ്ട്. അവിടന്ന് അവര് പറഞ്ഞേക്കും. ആ നാത്തൂനും അമ്മയിമി അമ്മായിമ്മ ഓകണ്ട്.
ആഹ ആഹ് ആഹ ശരി നിങ്ങൾക്ക്പ്പോ ഇങ്ങോട്ട് പോന്നാലും പ്രശ്നമൊന്നുമല്ലല്ലേ.
പ്രശ്നംഒന്നുമല്ല അവിടെ വീട് പണിയ ആാവണ്ടേ നിലം പണിയണപ്പ
അപ്പൊ ചെറിയ കുട്ടിനെ ആയിട്ട് നിക്കാൻ വൈക്കൂല അത് ശരി ലോ ഉം മക്കളൊക്കെ
ഒരാള് ഒന്നാം ക്ലാസ്സില് ഒരാൾ നാലാം ക്ലാസ്സില്.
ഉം അല്ലമാരൊക്കെ പറഞ്ഞയക്കാണ്ടാവുമ്പോ പിന്നെ സമാധാനത്തോടെ നിക്കാ.
ഓല് പറഞ്ഞയക്കക്കെ ചെയ്യും. തു ആഹ് ആ എ എന്ത് എന്ത് ചോയിച്ചത്.
ളെ വീട് അടുത്തടുത്ത് തന്നെ ആണോ ജയിക്കാം?
രണ്ടാള വീട്ന്നറഞ്ഞാല്?
ഹസ്ബൻഡിന്റെ വീടും
അല്ലേ കൊറച്ചു ദൂരം ഇട്ടിട്ടാണ്.
ആഹ് ആഹ്
രണ്ടു ബസ് കാറണം രണ്ട് മൂന്ന് ബസ
എഹ് എഹ്
ആഹഹ് പിന്നെ ഇതില് പത്ത് മിനിറ്റ്. ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !,
ആ ചർച്ചൊന്നും പറ്റൂല പിന്നെ എന്തൊ ക
പിന്നെന്താ നല്ലത്ന്നെ എങ്ങനെ പോണു?
ആഹ്
ആഹ് പിന്നെ
എന്താന്താ പഠിക്കുന്നുണ്ടോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു
വർക്കൊന്നും ചെയ്യണില്ല ക്രോച്ചിറ്റ് വർക്കിന്റെ ഇത് ഇങ്ങനെ എന്താ നോക്ക് ചെയ്ത് ചെയ്യണ്ട് തൊപ്പി ഉണ്ടാക്കി തൊപ്പി ഉണ്ടാക്കും. പിന്നെ പൂക്കളും ണ്ടാ
പോയി പഠിച്ചതാ
അല്ല ആഹ് ഏഴാം ക്ലാസ്ന്ന് പഠിച്ചു ഓർമ്മക്ക് ഞാന് അങ്ങനെ യൂടൂബ് നോക്കിട്ട്. ആ പൊറത്ത് കൊടുക്കണ്ടേ ഹെയർ ക്ലിപ്സകൾ ഉണ്ട്. ഉണ്ടാക്കിച്ചത് അങ്ങനെ മൊത്തം ചിലവായി. ഇനി എന്ത് ചിലവാവനക്ക അക്ക ഇണ്ടാക്കും. വേണെങ്കി പറയണ്ടു
ആഹ് അല്ല ഞാനും ചെയ്യണണ്ട്. ചെറിയമാതിലൊക്കെ ഞാൻ യൂട്യൂബില് ആ യൂട്യൂബില് നോക്കിട്ടപ്പോ ബാഗൊക്കെ ഉണ്ടാക്കി. അതേപോലെ ചെറിയ പേഴ്സ് ഉണ്ടാക്കി.
ആഹ്
ക്കി ചെയ്യണതാ വേറെ അറിയില്ല.
പിന്നെ അയിന്റെ ഫസ്റ്റ്ത്തെ ആ ഇത് മനസ്സിലാക്കിയാൽ കൊറ നമുക്കങ്ങനെ ഒരോ മോഡൽ ഉണ്ടാക്കാലോ. പിന്നെ ചിലർക്കേ മനസ്സിലാവുള്ളൂ. അ ഞാൻ നേരിട്ട് അതേപോലെ നോക്കി എനിക്ക് ഞാനും ഇതേപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസില് പഠിക്കുന്ന സമയത്ത് ഇതേപോലക്കെ വർക്ക് എക്സ്പീരിയൻ ഉണ്ടെനി അപ്പ നല്ലൊരു ടീച്ചറെ നി അങ്ങനെ തൊപ്പുണ്ടാക്കി തുടങ്ങീനെ പക്ഷെ നൂല് വാങ്ങാനുള്ള പൈസ തെകയുല തെരുല വീട്ടന്ന് വീട്ടന്ന് ബസ്സിന് പൈസ മാത്രം. അ തരുള്ളൂ അങ്ങനെ അന്നൊക്കെ അന്ന് അഞ്ചുറുപ്പി ഇപ്പണ്ടേനി ആ നൂലിന് നമുക്കെ അന്ന് അയൻമ്പിസ് റുപ്പൊക്കെ കിട്ടണ സമയമല്ലേ ഉള്ളൂ.
ആഹ്
എക്ക് ഭയങ്കര ഇഷ്ടാനെ പഠിച്ചെടുക്കാന് അനെ തൊപ്പിണ്ടാക്കാനുള്ള ഒരു നൂറ് യാന് പിന്നെ പൈസ കൊടു ബസ്സിന് പൈസ കിട്ടണത് ഇങ്ങനെ എടുത്തച്ച് എടു തീച്ച്ങ്ങട്ട് അത് വാങ്ങിയണ്ടാക്കി തൊടങ്ങീനി പക്ഷെ നൂല് പ്പൊ കൊറെ വേണല്ലോയ്ന് അപ്പൊ വീട്ടിന്ന് ഞാൻ എക്ക് നൂലിന് പൈസ വേണ ആ അനക്ക് നൂലിന് പൈസ ഇടെ വേറെള്ളൈന് പൈസ ഇല്ല്യാന്ന് പറഞ്ഞ്. ദേശ്യം പിടിക്കൂ പിന്നെ അന്നത്തെ ആ ആഗ്രഹം. ക്കിപ്പോളതാ ഞാന് യൂട്യൂബിൽ നോക്കി മോളിൻ്റെ മോള് ഇതേപോലെ സ്കൂള് പോയി വന്ന്ങ്ങാണ്ട് ഇങ്ങനെ ഈ കമ്പി ന്റെ കമ്പിയും. ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉണ്ടാക്ക്ണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു മോളോട് അള്ളാ!. ഇതൊക്കെ അന്ക്ക് എവിടുന്നാ കിട്ടിയത്. എനിക്കാ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യംനി ഇത് അറഞ്ഞിട്ട് ആനെ ഞാന് യൂട്യൂബില് നോക്കി അങ്ങനെ യൂട്യൂബില് തപ്പി പിടിച്ച അത് നോക്കി ചെയ്ത് പഠിച്ചിപ്പോ ഓള് ഓളെ ക്ലാസ് ക്കള്ങ്ങനാക്കണ കണ്ടും കണ്ട് ങ്ങട് കൊണ്ടോന്നതാ. എക്ക് ഇന്റെ ക്ലാസിത്തെ എന്റെ ചങ്ങാഴ്ച്ചി തന്നതാണ് അറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പൈസ കൊടുത്തു വാങ്ങി. പിന്നെ ഞമ്മക്ക് പിന്നെ നമ്മളിഷ്ടത്തിന് ചെയ്യാലോ. കല്യാണൊക്കെ കഴിഞ്ഞാ പിന്നെ അങ്ങനെ പിന്നെ പിന്നെ ഓലോട് ഇക്കാനോട് പറഞ്ഞ് ങ്ങനത്തെ നൂലൊക്കെ വാങ്ങിപ്പിച്ച്. പേഴ്സും, വല്യൊരു ബേഗും, വല്യരുബേഗാൻ്റെ മോക്കൊ കൊണ്ടടക്കാൻ പറ്റിയെ ബേഗൊക്കെണ്ടാക്കി. പിന്നെ വേം മടുക്കും ഞമ്മക്ക് ഞമ്മക്കെന്നെ ഉണ്ടാക്കുമ്പോളേ
ഉം ആ ഞാന് കടേല് കൊടുക്കലാണ്.
ആ നല്ല ആ കട്ടിയുള്ള വല്യ നൂ വണ്ണള്ള നൂലൊണ്ടാ ങ്ങള്ണ്ടാക്ക ല്. പലേ സൈസ് നൂലുണ്ടല്ലോ? ഇതിന്ല്ലേ. ഉടുപ്പൊക്കെ ഉണ്ടാക്കോ
ആ ഉടുപ്പക്ക ഇണ്ടാക്കിന്ന്നെ
ആ അതൊക്കെ ഭയങ്കര - പണിയല്ലേ എമ്മളിങ്ങനെ അയ്മ്മേകുത്തിന്ന് ആ ഒരു എവിടെങ്കിലൊന്ന് തെറ്റിപ്പോയാ പോയി. ആ എന്തോ. ആ അതിന്റെ എണ്ണോക്കെ കറക്റ്റായി വരണോല്ലോ.,
ആ...
അങ്ങനെ തായാലും ഞാൻ എന്റെ ആഗ്രഹം ഏതായാലും പൂർത്തീകരിച്ച് എനിക്കത് പഠിച്ചെടുക്കണംന്ന് ഭയങ്കരൊരാഗ്രഹയെയ്ന്ന് ഞാനത് ചെയ്ത് പഠിച്ച്... ഇപ്പം അതിനോട് വല്യ താല്പര്യംന്നുമില്ലടോ അതൊക്കെ പഠി... ച്ചീന്ന് കണ്ടപ്പോൾ പിന്നെ അതൊക്കെ ഇട്ടോട്ട് അങ്ങനെ പിന്നെ ഫേ..
ഇണ്ടാക്കാനാണ് അല്ല ഇൻട്രസ്റ്റ് ഇണ്ടാവുകൊണ്ട് ഇണ്ടാക്കാനാത് ന്ന് അത് ഇണ്ടാക്കുന്ന നല്ല ഇഷ്ടാനക്ക്...
ആ ആ ആ പിന്നെ ഞമ്മക്ക് നമ്മളതായ ഓരോ ഒരു പണിയും കാര്യം... പിന്നെ നു ലും വാങ്ങണല്ലൊ അയ്‌ന് അനുസരിച്ച് ഇങ്ങനെ അമ്മള് പലേ സൈസ് നൂലും വങ്ങി കൊടു
ഉം ഞാൻ ചെലവാക്കിയതൊന്നും ഇക്ക് കിട്ടിട്ടൊന്നുല്ല...
അതാണ് ഞാനിതേപോലെ പിന്നെ മുടിക്ക്ടുക്കുകൾ കൊറെ ഉണ്ടാക്കീനി.. അവും ഇതെപോലെ യൂട്യൂബില് നോക്കിട്ട് ചെയ്ത പണിയെയ്ന്ന്... അത് പിന്നെ കൊറേ പൈ ചെലവായിന് ക്ഷേ ഞാന് എറക്കിയ പൈസ ഒന്നും കിട്ടിയില്ല.... പക്ഷെ ഞമ്മുക്ക് ചിലവാവുംബോ നമുക്ക് ഒരു സന്തോഷാണല്ലോ ഒര്... ആഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങിയതേയ്ന്നു അ പ അന്നാണല്ലോ ഈ കു... ട്ട്യള് പലെ ആ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ഏർ ബെൻഡ് പിന്നെ ഓരോമൊട്ട്... കടല് പിന്നെ എന്താ ടിപ്പ് ടിപ്പ് ക്കെ ഒണ്ടാക്കിട്ട്... അത് പിന്നെ കൊറേ വിറ്റീന്ന്... ഇരുപത്തഞ്ഞൂറുപ്യ ഞൻ ഇണ്ടാകീന്ന് ഒരു ആയിരംഉറപ്പിയെന്റെ സാധനം ഞാൻ വാങ്ങി പത്തഞ്ഞൂറുപ്യ വിറ്റി ട്ടേള്ളൂ... അഞ്ഞൂർപ്യ എനിക്ക് നഷ്ട്ടാ പക്ഷെ എന്നാലും ഞമ്മക്ക് ഞമ്മളേതായ കൈ കൊണ്ട് ഉണ്ടാക്കിയത് വിറ്റ്... ഓര് ആള് വാങ്ങി പോകുമ്പോ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ..
തന്നെ.
പിന്നെ പിന്നെ അതും അടെ നിർത്തി.. ഞമ്മുക്ക് ചെലവാക്ക്ണ് കിട്ടില്യാന്ന് കണ്ടപ്പ അതും അവിടെ നിർത്തി പിന്നെന്തൊ.. കെട് വരൂലല്ലോ സാധനം ഒന്നും.. എപ്പളും ഉപയോഗിക്കാലോ...
താവോണ്ട് ഞാൻല്ലാത്തോണ്ട് തരകെട്.. ഇങ്ങള്ള് ചായ കുടിച്ചോ..
ഓ ചായക്കുടിയൊക്കെ കഴിഞ്ഞു നേരത്തെ ഇന്ന് പിന്നെ പൂളയ്ന്.
ഉം ഗ്യാസ് ക്കെറൂലേ...
ഇല്ല എനിക്ക് അത് വിഷയൊന്നുല്ല പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് തു തുംപിച്ചിട്ട് ആ.. തൂബിച്ച് വെക്കലാ അതോണ്ട് പിന്നെ വെളുത്തുള്ളി കൂട്ടുമ്പം ഗ്യാസ് പ്രശ്നം ഇല്ലല്ലോ....
ആ ആ..
അല്ലാതെ കപ്പ സ്വന്തം പുയിങ്ങിയ തിന്നൂല അതില് തു ഇ. . ഉള്ളിട്ട് തൂബിക്കുമ്പം പ്രശ്നം ഉണ്ടാവും...
ആഹ.. ഉ പിന്നെ..
വെറെന്ത..
വെറെന്നുല്ല ങ്ങനെ പോണ് മഴ ഇല്ലേ ഇവിടെ...
ആ..
ആഹ് അതന്നെ ചൂടു ഉണ്ട് കൂടെ അയ്.. ഏടെ കൂടെ മഴയും പെയ്യുണ്ട് ഇന്നലെ രാത്രി യൊക്കെ നല്ല മഴേന്ന്..
ആ ഈ ഭാഗത്തൊന്നും അങ്ങനെ പെ യ്തിട്ടില്ല...
ആഹ..
ഉം ഞാൻ പ്ലസ്റ്റു വരെ... പിന്നെ പോയിട്ടില്ല കല്യാണം കഴി ഇല്ല പോയിട്ടില്ല പഠിക്കാൻ പ്ലസ്ടു കയിഞ്ഞേക്ക് കല്യാണം കഴിഞ്ഞ
അയ് ശരി നിങ്ങളെ വീട്ടിൽ ആാരൊക്കെ
വീട്ടിനാണ്ത്തെ എല്ലാരും ഉണ്ട് അനിയത്തി ഞാൻ വടെന്ന് ഞങ്ങോട്ട പോനിക്കാണ് എന്റെ വീട്ടക്ക് പോന്ന ഇല്ല
ഏ അങ്ങനെ കുറെ നിക്കലുണ്ടോ
നിക്കലൊക്കെ ഉണ്ട് പക്ഷേ കുട്ടികള് സ്കൂൾ മദ്രസ്സ പോവ ഞാൻ അങ്ങനെ തോന്നെ നിക്കലൊന്നും ഒന്നുമില്ല
ഏ സമാധാനം ഉണ്ടാവലല്ലേ മ്മക്ക് അങ്ങനെ അവിടെ ഓല അവിടെയും നമ്മൾ എവിടെയാ നക്കുമ്പോളേ പറഞ്ഞേക്കന്നെ ആളുണ്ടെന്നു പറഞ്ഞിട്ട് കാര്യല്ല്യ നമ്മുക്കൊരു സമാധാനക്കേടാണല്ല
ആ ആ ആയിക്കോട്ടെ എന്നാ ശെരി